ഹലോ
ആഹ് എന്താ വർത്താനം
നല്ല വർത്താനം എന്താ അന്റെ വർത്താനൊക്കെ
നല്ല വർത്താനം ഞാനൊന്ന് ചായ ഉടിച്ചോ ഉം ചായ ഉടിച്ച് ഒന്ന് കടന്ന് കടന്നപ്പോ വയങ്കര കൊയ്ക്ക് ക്ഷീണം കണ്ണ്ങ്ങട്ട്
ആഹ് ഞാന്ച്ച ഞാപ്പ നീച്ച്ണൊള്ളൂ ചായ ഉട്ച്ച്ട്ടില്ല
ആത് ശരി എന്താ ചായക്കെന്താ ഇന്ന് ഇന്ന് കല്യാണ വീട്ട്ൽ ലന്നെ ആവൊല്ലോ
അല്ല ഞാപ്പോ വീട്ട് അല്ലല്ല ഞാൻ വീട്ട്ക്ക് പോന്ന്ണ് പിന്നെ രാത്രി ഒറങ്ങണങ്കിലെ
ഓഹ് അത് ശരി പിന്നെ എന്താന്ന്ട്ട് രാവി കടിണ്ടാക്യേ മക്കക്കൊ
എന്താ പർണ്
രാവിലെ എന്താണ് മക്കക്കും അ നക്കൊക്കെ എന്താണ് ഫുഡ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്
ഫുഡ് ഫാസ്റ്റ് ഇവിടെന്താന്ന് പാലപ്പം ആഹ് വീട്ട്ലല്ലേ അപ്പപിന്നെ എന്താണ്ള്ളത് അതണ് തിന്നാ മതില്ലേ
ഏ ഇങ്ങോട് കൊണ്ടൊരാ ഫുഡ്
ഇല്ല ഇവ്ടന്ന അവ്ട്ന്നല്ല ഞങ്ങള് ഇവടെ ഇണ്ടാക്കീക്കാണ് ഇത് കൊറച്ച് ദൂരണ്ടേ തറവാടും അവിടേ ആയിറ്റ്
അത് ശരി
അപ്പ ആഹ് ആഹ് അങ്ങന ഇണ്ടാവാർണ്ട് റിസ്ക് ഇട്ക്കണ്ടേ അയ്ലേറെസുഖപ്പൊ മ്മക്കന്നെല്ലേ അവടെ പോയിക്കൊണ്ടരാനിപ്പോ റിസ്‌കല്ലേ
പാലപ്പം എങ്ങനെ ഇണ്ടാക്കല് മിക്സ് വാങ്ങി ഇണ്ടാ
ആഹ് മിക്സ് വാങ്ങിയതാണ്
ആത് ശരി
അപ്പൊ വല്ലേ റിസ്കൂല്ലല്ലോ കറി ബജിക്കറി ഇണ്ടാക്ക്ന്ന്ണ്ട് ആഹ് ബജിക്കറി ഇവിടെ ഇണ്ടാക്ക്ന്ന്ണ്ട്
ഉം ഉം ഉം മക്കളൊക്കൊണർന്നോ മക്കള് രാവിലെ എണീക്കുമ്പോ
ഇല്ല അങ്ങനത്തെ പ്രശ്നൊന്നുല്ല അത് ഓല് ആക്കമ്പോലെ ഇനി അവിടന്നാണെങ്കിലും സാവധാനം ഫുഡ് കൈകലള്ളു ഇപ്പൊ മൈലാഞ്ചി ഇടൽ ലേനി ഇന്നലെ ഫുൾ ആയിട്ട് ഇട്ടിട്ടില്ലേനി ഇന്നേകദേശം ഒക്കെയാണ്ട് കയ്യ് നെറച്ച് കൊടുത്തിന് ചെറുതിന് മറ്റോൾ ഇടണ്ട് ഒറ്റക്ക്
ശെരിയാ പെൺകുട്ടികളാവുമ്പോ കല്യാണം മൈലാഞ്ചി ഒക്കെ വേണല്ലോ
ആഹ് ആഹ്
ഉം അങ്ങനെയൊക്കെ എന്താ പറയാ ഫുഡ് അപ്പം കൊറച്ച് കഴിഞ്ഞട്ട് കഴിക്കുണ്ടാവുള്ളൂ ലേ മക്കള് ഇവിടെ മക്കൾക്ക് രാവിലെ എണീറ്റ എന്തേലൊക്കെ വേണം ചില ദിവസങ്ങളില്
ആഹ് ശരി
ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് ആഹ് മക്കള് എങ്ങനെ
ഇനി ഉച്ചക്ക് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടേ പോവ്ണ്ടാവുകയുള്ളൂ അല്ലേ
ആഹ് ആഹ് അങ്ങനെ പോവൊള്ളൂ ഇനി വേറെ
ആഹ് ശരി എന്താ കല്യാണം എന്താ ഹാൾന്നാണോ അതോ വീട്ടന്ന് തന്നെയാണോ ആഹ് ഇപ്പോ വിട്ടിന്ന് അങ്ങനെ കല്യാണം പൊതുവേ
കുറവാണല്ലേ
പക്ഷെ കല്യാണം തന്നെയാണ് രസല്ലേ.
തലേന്നൊക്കെ നമുക്ക് എവിടെ ഇരിക്കണെങ്കിലും. ഇതിപ്പെ ഇന്നായാലും അടുത്തടുത്ത് വീടുകളൊക്കെണ്ടാവും. നമുക്ക് എങ്ങോട്ടെങ്കിലും മാറിയിരിക്കണെങ്കിലോ അങ്ങനത്തേനൊക്കെ സുഖ ഖാണ് അതുകൊണ്ടൊക്കെ.
ഹോൾ പക്ഷെ വീട് വൃത്തിയാക്കണതും വീട്ടില് വീട് ഇങ്ങനെ വൃത്തികേടാ
വീട് വേഗം വൃത്തികേടാവും.
കൊറേയാൾ ആഹ് അല്ല അയൽവാസികളൊക്കെ നല്ല ആൾക്കാരാകുമ്പോ പണ്ടൊക്കപ്പൊ അങ്ങനെ തന്നെയല്ലെനു നടത്തീന്.
കൂടി കൊടുക്കാനൊക്കെ അല്ലേ. ഇപ്പൊ ഒക്കെ കണക്കല്ലെ. ഇപ്പൊ അവനവനന്നെ നന്നാക്കാ അല്ലെങ്കി ആരെയും വിളി ക്കേണല്ലാതെ
ആഹ് ആരും ഇപ്പോ അതു ശരിയാണ്. എന്താ? പക്ഷെ രസാണ് ഇപ്പൊ ഓടത്തെ കല്യാണം അങ്ങനെ പോവാ ഫുഡ് കഴിക്കാ. പോരാ
ഉം അതൊരു കല്യാണ വൈബ് കിട്ടണില്ലല്ലോ.
കല്യാണ വൈബ് കിട്ടണില്ല. പക്ഷെ ഇപ്പം വീട്ടിന്നാകുമ്പോ നല്ല രസാ. ലാസ്റ്റത്തെ കല്യാണം അല്ലേ?
ആഹ് ആഹ് അവിടുത്തെ ലാസ്റ്റത്തെ കല്യാണമാണ് അപ്പൊ റൂമൊ ഒക്കെ സെറ്റ് ചെയ്തു അങ്ങനെ നല്ല രസണ്ട് നല്ല കളർ തീമാ റൂമ് ഒരു പീച്ച് കളറും അങ്ങനത്തെ ഒരു നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.
ഓഹ് ലൈറ്റ് കളറാണോ?
ആഹ് ആഹ് ലൈറ്റ് കളറ്. ആഹ് എന്താ ഡോറൊക്കെ ഉണ്ടല്ലോ വാഡ്രോബിന്റെ വാഡ്രോബിന്റെ ഉൾ ഡോറ് ഒക്കെ നല്ല നല്ല ലു ക്കായി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ഏസ്തെറ്റിക്ക്.
ഇന്റീരിയറ് ചെയ്യിപ്പിച്ചേയിരിക്കും.
ആഹ് ആഹ് ചെയ്യിപ്പിച്ചതാണ്.
ആഹ് നല്ല ഇത്ണ്ടാവും. ഏതായാലും എനിക്ക് അതിന്റെ പിക്സ് ഒക്കെ അയച്ചു തന്നേ.
ആഹ് ഞാൻ പറഞ്ഞല്ലോ ഡോറൊക്കെ വെച്ചത് നമ്മളെ കുടി കൂടെ പഠിച്ചൊരു ആഹ്, ചെങ്ങായി ആണ്. ഉം, ഉം
അത് ശരി. പിന്നെ എന്താ പറയാ കട്ട് എന്താ കട്ട് അതൊക്കെ മാറ്റിനോ, ബെഡ് കോട്ടോ അങ്ങനെ എന്തേലും മാറ്റിനോ? മൊത്തം സെറ്റ് ആക്കിക്കണോ?
ഇപ്പം മൊത്തം മാറ്റിയണ്ടെ ന്നെ ഫുള്ള്. ആദ്യത്തൊക്ക പയേതല്ലേ? അതൊന്നും ഇപ്പ എടുക്കൂലല്ലോ? ഓർക്ക് പുതിയതായിട്ട് തന്നെ നല്ലതു വാങ്ങി. ഏഹ്.
ഒരു റൂമ് മൊത്തം ഇൻ്റീരിയർ ചെയ്തണ്ടാകും. ബെ ബെഡ്
ആഹ്, ആഹ്, ഫുള്ള് സെറ്റ്. ഫുള്ളായിട്ട് നല്ല ലുക്ക്ണ്ട് കാണാന്.
മറ്റേ ലൈറ്റും കാര്യങ്ങളൊക്കെ ണ്ടാവൂ ല്ലേ?
ആഹ്, ആഹ് അതൊക്കെ കൊടുക്കുമ്പോ തന്നെ രസാണല്ലോ? സീലിങ്ങ് ചെയ്തിട്ടും മറ്റേ... ഹാങ്ങ്ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാന്.
അതന്നെ നല്ല ഭംഗിയാണ്. പിന്നെ അതിന്റെ കളർ തീമും നല്ല സൂപ്പറായാല്
ആഹ്, കളർ തീമും നല്ല രസോണ്ട്.
അത് ശരി. ഏതനാ എനിക്ക് വീട് എടുക്കുമ്പം അത് ഇപ്ലിമെ
ഉം, ഉം, ഇൻഷാ അള്ളാ. ഇൻക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങ പറഞ്ഞു. ൻക്ക് ഡോർനൊക്ക, ആഹ്, ഒരു കളർ കൊടുത്താ നല്ല രസം തോന്നാ.
വാഡ്രോബിനോ? അതോ? റൂമിന്റെ ഡോർ റൂമിന്റെ ഡോറിനോ?
ആഹ്, ആഹ്, അല്ല, ല്ല വാഡ്രോബിന്റെ.
വാർഡ്രോബിൻ അതു ശരി. വല്യ കബോർഡ്സ് ആണോ?
അത്ര വല്യതൊന്നു അല്ല. ഞാൻ പറഞ്ഞില്ലേ? നല്ല ര സണ്ടായത്. ഫുള്ള് വല്യ സംഭവായിട്ടല്ല. ല്ലത് നല്ല ലു ലുക്ക്ല്ങ്ങട്ട് ആക്കിട്ത്തു. അത്ര ഒള്ളു? പാമ്പ് ണ്ടാവും.
ഉം, ചൂട് ആയിട് ല്ലേ? ഷെ പ്പ. നമക്ക് അങ്ങൻത് കാണുമ്പോ, ഭയങ്കര രസാണല്ലോ?
ഉം
ഇൻസ്റ്റഗ്രാമക്കെ സ്ക്രോൾ ചെയ്യുമ്പോ? ങ്ങനെ കൂടുതലും മറ്റേ റൂം മേക്ക് ഓവർ. ഹോം മേക്ക് കോവറ്, അങ്ങൻത്തെ വീഡിയോസ്. നമക്ക് ഇഷ്ടണല്ലോ? കാണാനും അത് ക, മ, ആഹ്, ട്രാൻസ്ഫോം ചെയ്ത്. ക വരുമ്പോ?
കാണുമ്പോ ആഹ, നല്ല രസാണ്.
ഉം, എന്താ ഭയങ്കര സൗണ്ട്. എന്ത പരിവാടി?
സൗണ്ട് ണ്ടോ? ഇത് ഞാനിപ്പോ പൊറത്താണ്. മഴ ങ്ങനെ പാറ്ണണ്ട്. അപ്പൊ, ഈ, ഷീറ്റിമ്മല് മയത്തുള്ളി തട്ടിട്ടായിരിക്കു വാണെങ്കില്?
ആഹ്, ശരി, ഓ, ഭയങ്കര സൗണ്ട്. വല്ലാത്ത മയത്തുളി.
ആഹ്, ന്നാ ഞാനകതേക്ക് കയറ.
അതല്ല, മഴ ണ്ടായിരുന്നോ?
ആഹ്, ഇന്നലെക്കെ രാത്രി പെയ്ത് ക്ക്ണ്ണ് തോന്ന്ണ്. കാരണം രാവിലെ ആയപ്പോ ഇവിടൊക്കെ നനവുണ്ട്. ക്ഷെ, നമ്മൾ ഒറങ്ങിയോണ്ട് അറിഞ്ഞിട്ടില്ല.
രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ. ഇക്ക് പേടി ആവ, മക്കളെ. തായെ കേട്ക്കല്. ഇടി മിന്നലൊക്കെണ്ടാവുമ്പൊ നമക്. പേടിയാണല്ലോ? അപ്പൊ ഞാനിങ്ങനെ. ഏ, എന്നിട്ട് ഉറക്കങ്ങട്ട് ശരിയാവണില്ല. മ നല്ല മഴ ഉണ്ടായിരുന്നോ? മായേ മ, മുറ്റൊക്കെ വൃത്തികേടായിക്കോന്ന്. ഒന്ന് അടിച്ചു വാരണം ന്ന്ണ്ട്. പക്ഷെ ഇ ൻക്ക് വയ.
ആഹ്, ആഹ്, ഊരവേദന ണ്ടോ?
ഊരവേദന പ്പോ ഒരു ഭാഗങ്ങട് തൊടങ്ങികഴിഞ്ഞാ പിന്നെ മൊത്തം ആക്കുമ്പോക്കും.
ആഹ്, കയ്യൂല.
കൈയുല ഇന്ന് ഭയങ്കര ക്ഷീണം, പറയുമ്പോ, ഞാൻ, രാവിലെ അഞ്ജ് ദോശ കയിച്ചിണ്.
അത്, ശരി. ഹോ, അതായിരിക്കും. അയിന്റെ ക്ഷീണായിരിക്കും. അയിന്റെ മയക്കം കൊണ്ടേ....
ആഹ ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞ ഇങ്ങനെ രാവിലെ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കലില്ല. ഇപ്പ കുറച്ച് ദിവസായിട്ട് ഇന്നലെ ചിക്കൻ കറി ഉണ്ടായപ്പോ ഞാന്. ദോശം ഉണ്ടാക്കി ഇനി ഇപ്പ ആ പാത്രാണ് മോ മോറി വെക്കാലോന്ന് വിചാരിച്ചിട്ട്. കൈയ്കി വെക്കാലോ വിചാരിച്ചിട്ട് ആ അഞ്ച് ദോശയും ഞാൻ കഴിച്ച്. അല്ല അതുകൊണ്ടാണ് കണ്ണ് ഇങ്ങനെ ഈ കോള് ചെയ്തപ്പഴാണ്.
ആഹ ആഹ എണീക്ക്ണെല്ലേ?
ആഹ് മറ്റേതില്ലേ ബിയറാണോ ബ്രാൻഡി ആണോ ഏത്. ഏത് ബ്രാണ്ടിയാ കുടിചെന്നിലേ ആഹ ഭയങ്കര. മത്തായി ചിലപ്പോ ഫുഡ് കഴിക്ണ അതിന്റെ ആയിരിക്കും ഫുഡ് കഴിച്ചതിന്റെ ആയിരിക്കും കഴിക്കാതെ കഴിക്കുമ്പോൾ.
ആഹ ആഹ
ഇനി എപ്പോഴാ ചായ കുടിക്കണേ
ഏ
രാവിലെ ചായ കിട്ടണംന്നൊന്നും ഉണ്ടാവൂല്ലല്ലേ എന്തെങ്കിലും കൈ
എനിക്ക് അങ്ങനൊന്നുല്ല ഇപ്പ നമ്മെളെ വീട്ടിലാവുമ്പോ നമുക്ക് വേറെൊരു ഇതും ഇല്ലല്ലോ.
അയ് ശരിയാ പണി.
വെശ് പിലല്ലോ?
നമ്മള്. നമ്മള് സ്ത്രീകളാവുമ്പെ ഒരു വീട്ടിന്ന് നമ്മളെ വീട്ടിൽവരുമ്പോ നമുക്ക് വേറൊരു വൈബ തന്നെയാണ് കാരണം.
ആഹ ആകെ മാറും രണ്ട് രണ്ട് രീതി ആയിരിക്കും നമുക്ക്.
അ നമ്മളെ മറ്റേ നമ്മള അവിടുന്ന് പ ഞമ്മക്ക്. ഓ ഓരോ പണി ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നായിരി.
ആഹ ആ സവലായിരിക്കും അവിടുന്ന് ഇവിടുന്ന് ആ സവലല്ലല്ലോ
രാത്രി നമ്മള് രാവിലെ എന്ത് കറി ഉണ്ടാക്കൂ രാവിലെ എന്ത് കടി ഉണ്ടാക്കും
ആഹാ ആ ചിന്തയല്ലേ
ഉം ഇവിടുന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ
ഉം ഉം ഉ അതെ
പക്ഷെ മക്കൾക്ക് സ്കൂളും കാര്യങ്ങളും ഉണ്ടാവുമ്പോം നമുക്ക് അങ്ങനെ വന്ന് നിക്കാനും പറ്റൂല ആ ഒരു നിമിസം ഉ ആ ഒരു ദിവസം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം
അത്രേയുള്ളൂ
അതെ നമ്മള് നമ്മളിങ്ങനെ ആലോചിക്കും നമ്മള് സ്കൂളിലൊക്കെ പോണ സമയത്തേ
ഉം
നമ്മള് നമ്മ നമ്മളമാർക്കും അങ്ങനെ കൂടി കൊടുക്കല അങ്ങനെ ഇണ്ടാവും ഞാനല്ലേ ആ പക്ഷെ എന്താ പറയാ ഇപ്പൊ നമ്മള് ഇങ്ങനെ ആലോചിക്കും ആ സമയം ത്തൊക്കെ കൂടിക്കൊടുത്താ പോ അങ്ങനെയ എല്ലാം സഹായിക്കായിരുന്നു കാരണം നമ്മള് വേറെല്ലൾക്കവേണ്ടി ഞമ്മ്ളെ സ്നേഹിക്ക നമ്മളെ വീട്ടുകാരാര് സ്നേഹിക്കുമ്പോപോലെ നമ്മൾെന്തായാലും
ഉ വേറെ ആരും സ്നേഹിക്കൂലോ ഓക്കുംവേണ്ടി ബുദ്ധിമുട്ടണ്ട, ഒരു ആവശ്യവുമില്ലാതെ.
അതെ അതെ പക്ഷെ സ്ത്രീകളാകുമ്പോ അങ്ങനെയാണ് അങ്ങനെ
ഞാനിപ്പോ ആ മായാവി തന്നാ ഈ കാണലുണ്ടോ ആ ഒരു് കോമഡി ആയല് ഇങ്ങനെ ഓരോരുത്തർ പെണ്ണുങ്ങളെ അല്ലല്ല മായവി മായവി വി ഉൽപ്പാടെ
ഏ മായവി ഓ മായവി എന്നാ കേട്ടേ
സ്റ്റാൻഡപ്പ് കോമഡിയില് അത് ലൈഫിനന് പറ്റി പ്രസവം എൻജോയ്മെന്റ് ആണ് അ ആ പ്രോസസ് വരെ എൻജോയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് പക്ഷെ പ്രസവിക്കണ സ്ത്രീയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് സ്ത്രീ അത് അത് സ്റ്റാൻഡ്പ്പ് കോമഡിയാണ് പക്ഷെ കോമഡി അല്ല ശരിക്കും ചിരി ചിരിക്കാൻ ഉള്ളതല്ലായാലും അവ ചിന്തിപ്പിക്കുന്ന
ചർപ്പിക്കുക
ആഹ് പക്ഷെ അയില് കൊറേ ആള്കളത് അയ്ന്റെ ഓഡിയൻസ്. തോ ആഹ് കൂടുതലും പുരുഷന്മാരുണ്ട് പക്ഷെ മെജോറിറ്റി സ്ത്രീകളേനി.
സ്ത്രീകളായിരിക്കും.
ക്ഷ തത്രിം കയ്യടി അത്രെ മില്ല്യൻസായി ഞാനയ്ന്റെ കമൻ്റ്സ്.
ആഹ് ആ ഞാനേ വിളിക്കട്ടോ.
ലെന്നാൽ ഞ്ഞാം പിന്നെ വിളിക്ക ആരോ വിൾക്ക്ണ്ട്.
ആഹ് ശരി.